എന്തൊക്കെ വർത്താനം
സുഖം സുന്ദരം
കേൾക്കണില്ല എന്തുവാന്ന് ക്ലിയർ ഇല്ലല്ലോ
കേൾക്ക്ണില്ല
ഇല്ലല്ല
തീരേം കേൾ തീരേം കേൾക്ക്ണില്ലേ
കൊറച്ച് കേക്കുണ്ട് എന്താ സംഭവം
എന്താ സംഭവം ഞാൻ ഹെഡ്സെറ്റ് കുത്തീനി അത്കൊണ്ടന്നെ എല്ലാ എന്താ പറയ്ന്നാ ഹെഡ് സെറ്റും കുത്താനയ്ക്കൂല മൻസ്സന്
ട്ട് ഭക്ഷണം കഴിച്ചോ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു ഞാനിപ്പോ പൊറത്ത് പോയിക്കാണ്ട് വര്കാ
ആഹ് എന്തേ പ്രത്യേകിച്ച് പൊർത്തു പോവാന്
പ്രത്യേകിച്ച് പൊർത്തു പോകാനൊന്നുല്ല മാസത്തില് ഒരു ഒരുമിച്ച് ഒന്നായി ട്ട് വാങ്ങലാ സാധനം അപ്പം ആ വാങ്ങല് വാങ്ങാൻ വേണ്ടി പൊർത്തെറങ്ങിയേനി പൊർത്തെറങ്ങിയപ്പൊ ഞങ്ങളൊരു കടേണ്ട് ആ കടേല് ഓഫർണ്ടാവല്ണ്ടേ ഇപ്പൊ ഓഫ റൊന്നുല്ല അതുകൊണ്ട് ഞാൻ വാങ്ങില്ല മോൻകി ചെരുപ്പെട്ത്ത് പോന്നു മോൻക്ക് ചെരുപ്പ് ഇട്ത്ത്ക്കാണ്ട് പോന്നു പറിയ സാധനം ഒന്നും വാങ്ങിലാ പ്രത്യേകിച്ച് ഒന്നും വാങ്ങില്ല ആഹ് കൊറച്ച് വാങ്ങി പൊർത്താണ്ട് എറങ്ങിയപ്പൊ രണ്ടായിരം ആണ്ട് പൊട്ടി ഹെട്ട്ലാ
ഓഹ് ഉം രണ്ടായിരം ആഹ് നോക്കണ്ടേ കുട്ട്യാളൊക്കെ ചെറിയതല്ലേ ഓൽക്കൊക്കെ ചെത്തി ചെത്തി പൊൾച്ചാൻണ്ടാവൂലേ
ആഹ് സെരിയാണ് സെരിയാണ് പൈസ ഞമ്മൾതാണ് കുട്ട്യൾതല്ലല്ലോ
എന്തായിരുന്നു ഫുഡ് ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം എന്തായിരുന്നു നാടൻചോറും
ഇന്നു ഉച്ചെക്ക് ആഹ് വെറുംചോറും അന്റോടെ നാടെൻ ന്നെയ്ക്കാരം പറഞ്ഞ ഞാൻ ഇവിടെ വെറും ചോറ് ന്നാ പറയല് വെറുംചോറും മുരിങ്ങ താളിപ്പും മീൻ പൊരിച്ചതും പിന്നെന്താ അതൊക്കെ തന്നെ ഒള്ളു പപ്പടം ഒന്നും ഇല്ല
ഉം
ഈ മൂന്ന് സാധനം തന്നെ ഒള്ളൂ പിന്നെ കുട്ട്യള് ഇന്നൽത്തെ ബിരിയാണിന്ന് അതുകൊണ്ട്
ഉം അത് വാണ്ടിയോൽക്ക് അത് അങ്ങനെയും.
ആഹ് ഞാൻ വെറും ചോറ്ന്ന് ഓല് ബിരിയാണിന്ന്
ഉം
അങ്ങനെ ബിരിയാണി ചട്ടി കാലിയായി.
ആഹ് അതന്നെ ണ്ടായേ
ആഹ് അത ഇണ്ടായത്
നാടൻ ചോറാണ് ഇപ്പൊ മ സാധാ ചോറും മട്ടൻ കറി പിന്നെ പയറ് ഉപ്പേരി പിന്നൊരു ചക്ക കൂട്ടാന് പിന്നെ മാന്തല് പൊരിച്ചത് ഏഹ് അതണ്ട് ചോ ഏഹ് ആഹ് ചക്ക കൂട്ടാനും കിട്ടി. എന്താ പിന്നേ ഇപ്പൊ ചെയ്യാ ഇപ്പഴത്തെ സീസ്സണ്
താൻ പത്ത് മണിക്ക് ഉണ്ടായിതക്കിയതാ
അത് വേറെണ്ടാവും. എനിക്കറിയില്ല ഇപ്പൊ ഞമ്മള് മലയാളിന്റെട് തൊക്കെ കാര്യങ്ങള് പറഞ്. വീട്ടിതല്ലല്ലൊ ഇപ്പൊ ഈ പറിയ്ണെ
ഏയ് അവ്ട്ത്തതാ
ആഹ് ഫുഡ് അവിടല്ലേ നമ്മുക്ക് ഫുൾ ടൈം അവിടല്ലേ. രാവിലെ എട്ടരയ്ക്ക് വന്നാല് പിന്നെ അവിടെ കേറിയാല് പതിനൊന്ന് മണിക്ക് പിന്നെ അത് കഴിഞ്ഞാല് ഉച്ചയ്ക്ക് അത് കഴിഞ്ഞപ്പണ് വന്നിട്ടേള്ളൂ
ഏയ് അപ്പൊ ചോറും ചോറും കാര്യക്കൊ മുതലാളിന്റെ വീട്ടിലാ ഉണ്ടാവല് ല്ലേ
ആഹ് ആഹ്
ആഹ് ഞാൻ വിചാരിച്ചൊക്ക
അത് ഞാനിവിടെ കുറെ കാലായിട്ട് അങ്ങനെയാണ് ഒരു വീട്ടുകാരെ പോലെയാണ്
ആഹ് ഞാൻ വിചാരിച്ച് ‌ അന്റെ വീട്ടിക്ക് കഴിച്ചാൻ പോലാണോന്ന്
പോണിന് പോണേന് കൊഴപ്പൊന്നുല്ലാ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എത്തെങ്കി ഉണ്ടെങ്കിൽ അങ്ങോട്ട്‌ പോകും പിന്നെപ്പോ എവിടേലും കല്യാണക്കാര്യവും ഉണ്ടെങ്കിൽ അങ്ങനെ പോവും ഇവിടെ പറഞ്ഞു പോവും
ആഹ്
ഏഹ് അത് കഴിഞ്ഞാൽ ഇവടെ വീണ്ടും കടയിൽ കയറും അങ്ങനെയൊക്കെയാണ്
ആഹ് അതാലും കുശാറായിട്ട് വരട്ടെ ഞാൻ ഇതുവരെ അത് തന്റെ സ്വന്തം കടയേച്ച്ക്കേനി
ആഹ് ഇന്റെ സ്വന്തം കടല്ലേ അത് ശരി അത് കൊറേ ആൾക്കാര് പറിണ്ട് ഇപ്പളെ കടയാണ് കട ഇടണ്ടെ ചോയ്ച്ചും. അതിനൊന്നും ഇപ്പൊ താല്പര്യല്ലാ
ഇനിപ്പൊ പർഞ്ഞപ്പളാ അറിണത് ആഹ് ഏതാലും കടയും കച്ചവടൊക്കെ ഉഷാറായിട്ട് പോട്ടെ
പൊട്ടെ അതന്നെ ആരെങ്കിലും കേ മഴ ഇപ്പോ ഇവിടെ ഒരു അരമണിക്കൂറ് മുമ്പ് നല്ലൊരു മഴ പെയ്തു ചെൽപ്പോ എടുക്കും ഉണ്ടാവില്ലട്ടോ ആ മഴ അങ്ങനത്തെ ഒരു മഴയാണ് പെയതത് ഒരു അഞ്ച് മിനിറ്റ്.
ആഹ് ഞാനേതൊരു വന്നപ്പോ നല്ല പാറ്റൽ ഉണ്ടായിരുന്നു പക്ഷെ നല്ല മഴൊന്നും പെയ്തിട്ടില്ല ചെറിയൊരു പാറ്റി പൊർത്തറങ്ങാൻ പോവാൻ കഴിയാത്തരു മഴി
അതിന് അതിന് മുമ്പ് നല്ല വെയിലേനു. അപ്പൊ അതൊരു ഊക്കിലാണ്ട് പെയ്തു അത് കഴിഞ്ഞും ചെയ്തു. പിന്നെ പെയ്തിട്ടില്ല
ആഹ് ആഹ്
പിന്നെ എന്താ സ്കൂൾ കുട്ടി മിസ്സ്‌ കോൾ ഒന്നുല്ലല്ലൊ ല്ലേ കുട്ടികൾക്ക്? ആഹ്
ഇന്നലെ പെയ്തോണ്ട് സ്കൂള് ഉണ്ടാവണ ദിവസം ആവണേള്ളൂ ഇന്നിപ്പോ തിങ്കളാഴ്ച അല്ലേ സ്കൂള് ഉണ്ടായാല് ഉം അതൊരു കഥ സ്കൂളില്ലാഞ്ഞാലോ അതൊരിത്
അങ്ങനെ ഒരു കഥയാണ് ല്ലേ?
വൈകുന്നേരം ചായക്കൊക്കെ അപ്പാ വീട്ടിന്നാ കിട്ടല്
ആഹ് നമ്മളെ നമ്മളെ ഫോട്ടോ വിടലില്ലേ ഇങ്ങട്ട് വരും അതല്ലേ ഉം ഇവര് നിസാബ്‌യൊക്കെ പറയല് നിസാബി പറയല് പിന്നെ അല്ല എന്തപ്പത് ട് ക ച്ചോട്ത്തിന് പോയതല്ലെ യ്ച്ചും.
ആഹ് അതൊ ക്കവട്ന്നാ കിട്ട്ണെക്കാരം.
അവിടുന്ന് എന്താ അവിടുന്ന് എന്താ കൊണ്ടര്ന് അവര് ക്ക്ള്ളെ നമ്മക്ക്ണ്ടാവും. പിന്നെ വ ഇല്ലാത്ത
ആഹ് പിന്നെ പിന്നെ എന്തൊക്കെയാ അന്റെ കുട്ടിയേക്കൊന്നും സ്കൂളൊന്നുല്ല്യ
അഹ് ഇന്റെ കുട്ട്യേൾക്ക് സ്കൂൾ ആയിട്ടില്ല. ചെറിയ കുട്ട്യേള് ആവ്ണൊള്ളു
ആഹ് പോവാനാവുമ്പം അമ്മക്ക് ചേർത്താ അല്ലാതെന്താ. പോവാത്ത കുട്ടിയേളെ പർഞ്ഞയക്കാൻ വെജ്ജില്ലല്ലോ. ക ട്ടോ കച്ചോടക്കെ ഉശാറായി പോണ് ണ്ട് തോന്ന്ണ്. ഒച്ചപ്പാടും അനക്ക്യൊക്കെ കേക്ക്ണ്ട്. ഏ എവ്ട്ക്കാ പ്പൊ ഈ കാക്ക വിൾച്ണെ വിചാരിച്ചിണ്ടാവും. കാച്ചൊടക്കെല്ലാം ശ്രദ്ധിക്ക്ണ്.
അല്ല ഈ ടൈമിന് വിൾച്ചാ. ഇഞിപ്പോ ഇതിപ്പോ പർഞ്ഞ മായ്രി വേം വിളിച്ച് ഇതാക്കാണ് പ്പൊ ഇതേ. അത് എവ്ട്ന്നെങ്കിലു ആയിറ്റെ. ഇന്നലെ അയ്മെത്തന്നെ കെട്ടി മർഞ്
ആഹ് പിന്നെന്തൊക്കെയാ അങ്ങനെ പോണു
അങ്ങനെ പോണു
ഉം ഇന്ന് ഇപ്പൊ ഇഞ് എന്താ, ഏഹ് എന്ത് വെക്ക്ണാ ഇഞിപ്പൊ ണ്ടാക്കാ
ഇന്ന് ഇപ്പൊ എന്താണ്ടാക്ണെ നാല് മണിക്കെത്താ അടുത്ത പരിപാടി
നാലുമണിക്ക് ഞാനാ പർഞ്ഞില്ലേ അപ്പൊ അങ്ങാടി പോയപ്പോ ഒരു മൂന്നാല് ഐറ്റംസ് ബേ ക്കറി ഐറ്റംസാണ്ട് മാങ്ങി പോന്ന്. അതിഞ് കൊർച്ചീസ്ത്തിനേ ഒരാഴ്ചത്തേക്ക് അത് മാണം. അതായത് ആ കപ്പ് കേക്കും പൊതിക്കേക്കും
ഇജ്ജ് കാണ്ടപ്പത്
ആഹ് അഹ് ഞാ ആഹ് ഞാൻ ഫ്രഡ്ജ്ക്കെച്ച്ണ്. ആഹ് ഫ്രിഡ്ജ്ക്ക് വെച്ചിട്ടൊന്നും കാര്യല്ല. അയ്ന്റെടേ കൂടെ വല്ല അഹ് തപ്പി തെര്ഞെടുക്കും. പക്ഷെ മകള്ട്ത്തില്ലെങ്കിലും മകൻ ഇട്ക്കും.
മകൻ ഇട്ക്കുലെ? മകന് കയ്യെത്തൂല്ലെ കയ്യെത്താതെക്കൂലല്ലോ.
കൈ എത്താഞ്ഞിട്ടൊന്നു അല്ല ഓളോട് പർഞ്ഞാ പിന്നെ ഓള്ട്ക്കരുത് പർഞ്ഞാ ഇട്ക്കൂല പക്ഷെ മകന് അങ്ങനല്ല. ഇട് ക്കരുത് ന്ന് പർഞ്ഞാലും മെല്ലെ ഞാൻ ഇവടെ കട്ന്നൊർങ്ങ്ണ നേര ത്തൊക്കെ പൊയ്ക്കാണ്ടേ വെല്ലെ തപ്പിത്തെരഞ്ഞെടുത്ത് ചായുട്ച്ചാ വരുമ്പം കടിയാണാണ്ടാ
മാ ഉഹും മകന് ഇത് കിട്ടിയോ എവിടെയെങ്കിലും കിട്ടിയോ
ആഹ് ഞാൻ സ്കൂളിൽ ചേർത്തിട്ട്ണ്. ഇപ്പൊ ആറാംതി തൊർക്കാനായില്ലേ.
ആഹ്.
അവിടെ തന്നെ അടുത്തെ സ്കൂളെന്നെ കിട്ടീണ് ഉം പിന്നെന്തൊക്ക്യാ
അപ്പൊ ചെറിയാള് എത്രെ ഇങ്ങനെ പോവ്ണ്ടോ സ്കൂൾ പോവ്ണ്ടോ
ആഹ് ചെറിയ ആളിപ്പൊന്ന ഒന്നാ ഒന്നാം ക്ലാസ്സ് പഠിക്കണതാ. സ്കൂളിലൊക്കെ പോവ്ണ്ട് പോവാനൊന്നും കൊഴ്പ്പല്ല്യ
എന്താ ഇങ്ങളെ വീട്ടില് പച്ചക്കറി തോട്ടൊക്കെ ഇണ്ടോ
ആഹ് പച്ചക്കറി അതൊക്കെ ഇൻക്ക് നല്ല ഇഷ്ട്ടള്ള സംഗതികളാ അതൊക്കെ ഞാൻ കുഴിച്ചിട്ട്ണ്ടാക്കിന്. പയറ് മൊൾ, പയറില് ഇപ്പ മഴായോണ്ട് കായില്ല. പിന്നെന്താ വഴുതന ആഹ് വ വഴുതന പൂക്ക്ണ്ട്. വെണ്ട ക്കാ പൂത്ത് കായി ഇണ്ടാവ്ണ്ട്, കായി വന്നോണ്ടിരിക്ണ്ട്. പിന്നെ പിന്നെ ഇപ്പെന്താ, ആഹ് പിന്നെ കൊറേ ചെടികള് അത്രൊക്കെ തന്നെ
ഞമ് ആഹ് ചെടികള് അവ്ടെ കൊറേ ണ്ട് തോന്ന്ണു ല്ലേ.
ആഹ എന്ക്ക് നേരം പോണ്ടേ പണി വേണ്ടെ
അതിപ്പോൾ രണ്ട് നേരം നനക്കാൻ ഒരാളെ വേണം അതൊക്കെ ഇപ്പൊ നമ്മള് തന്നെ ചെയ്താൽ മതിയല്ലൊ പ
അത്തന്നെ പിന്നെ നീശ
നമ്മളവിടെ ചെടികളൊന്നും കാര്യമായിട്ടില്ല പിന്നെ ഇപ്പോൊ പറഞ്ഞമാതിരി മുരിങ്ങ ഒരു മുളകും തൈ ഉണ്ട് നമ്മള് കടയിൽന്ന് കൊണ്ടും പൊഴുത്ത മുളക് കൊണ്ടണ്ട് അത് ക്ലിക്കയില്ല അത്ത് നിങ്ങള് നിങ്ങള് പ പച്ചക്കറിക്കന്റെ വളമതാല്
ഞാൻ മിച്ചറി ഇട്ട എടുക്കും മിച്ചറി ഇടാൻ തൊരുഷർട്ടൂല്ലല്ലോ
ആഹ അത് അതെ അതിപ്പോ മ്മക്ക തന്നെ വക്കാല്ലേ മിക്സർണപ്പോയി
ആണ് പക്ഷെ എന്നാലും മിച്ചർ ഇടാഞ്ഞ ആഹ ഇത് കൊയന്ന് ഈ ചാത്തമാരി അങ്ങനെ അവിടെ മൊരടി
അഹ അത് ശരി ഈ മുളക് ഈ മുളക് തൈനെ മുളക് തൈന ഇപ്പ നമ്മള് കണ്ട വൈഫൂടെ കാട്ടിക്കേണ്ടത് ഞാന് പിന്നെ പിന്നെ അതല്ല അത് ഞാൻ കണ്ടിണ്ട് നി നമ്മളെ വെല്ലുളിന്റെ തോലിറെ
ആഹ അതന്നെ
ഹലോ ആഹ അത് ഇതിന് ഇതിനെ മറിച്ചിട്ട് എടുത്തോ
ആഹ ഞാനങ്ങ ഞാന അങ്ങനത്തെ മറ്റേ നമ്മളെ കുടുംബശ്രീ ഇങ്ങനത്തെ ബക്കരിപ്പല്ലോ ആ ബക്കറ്റില് ഇതേമാതിരി നമ്മള അടല ഉപയോഗിക്കുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടാവല്ലേ
ആഹ് അതന്നെ അങ്ങനെ തന്നെയാണ് അത് അവര് ആഹ അഹ അത്തന്നെ അവവിടെ കൊണ്ട ഇട്ടണ്ട് അത് ഞാന് തടീന്ന് തടീന്ന് ചിലവര് കൊണ്ടുപോലണ്ട് ആഹ നേരെ കൊണ്ടെടുക്കാം അത് ശരിക്ക അങ്ങനെയല്ല അത് ആദ്യം ഒരു വള ആക്കി എടുക്കണം
ആഹ വളാക്കി എടുത്തിട്ടാ കൊടുക്കല്ലേ ഞാ അങ്ങനെ ഉപയോഗിക്കല്ല വളക്കി വെച്ചിട്ട് പിന്നെ അതെടുത്തുകാണ്ട് രീതിൽ കൊണ്ടപോക്കാണ്ടടും
ആഹ അതൊക്കെ അതന്നെ ആഹ ആഹ അഹ വീട്ടിലുള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നടക്കും
ആഹ സ്ഥലം പറയാൻ അധികം സ്ഥലമൊന്നുല്ല കുറച്ച് സ്ഥലം ഒരു രണ്ട് സെന്റ് എന്താ അവല് രണ്ട് സെന്റ് ആഹ തൊ തൊടി ഇല്ല മുറ്റത്ത് കഴിഞ്ഞിട്ട് ആഹ മുറ്റം കഴിഞ്ഞിട്ടുള്ള തൊടി ഉണ്ടാവലേ അത് രണ്ട് സെന്റ് ഉള്ളൂ ആഹ ഒരു രണ്ട് സെന്റില് ഉണ്ടാക്കിയക്ക അയില് ആഹ വീടിന്റെ ഒരു സൈഡ് ഭാഗത്ത് ആഹ അത്പയോഗിക്കാൻ വേണ്ടി
നമ്മുക്കപ്പ അപ്പോ.... ഏഴ് എട്ടൊക്കെ ഉണ്ടാവൂലേ
എട്ടേക്കാ സെന്റ സ്ഥലണ്ട്
ഉം അപ്പൊ അതിന്റെ പകുതിയ നമ്മള് നാലേകാലാണ് കേട്ടോ
ആഹ
അതിലാണ് വീടും ഈ പറഞ്ഞ സങ്ങതിതൊക്കെ പാടെ
ഏഹ ആഹ ഇപ്പ ഈ കാലഘട്ടത്തിലൊക്കെ ആക്കനെ നടക്കുള്ളൂ എന്താ പറല് ചെറിയ കുറച്ച് സ്ഥലുണ്ടായി ആഹ സ്ഥലത്ത് വീട്ക്കുക ഇങ്ങുള്ള ഇനിയുള്ള ണ്ടണ മക്കൾക്കൊന്നും തീരെ നടക്കൂല
ഇല്ല
ഓർക്കൊന്നും അത്രയും കഴിയൂല
ആഹ
കാരണം ഓൽക്കൊന്ന അഹ ഞമ്മെളെ പണ്ട്ള്ളാേലൊക്കെ ണ്ടാക്കി വെച്ചാേണ്ടാണ് ഞമ്മക്ക് കാെർച്ചെങ്കിലും ഉപയോഗിക്കാള്ളത് ഞ്ഞ്ള്ളാേര്ക്ക്പ്പം ഞമ്മളൊന്നുണ്ടാക്ക്യെക്കെണ്ടേ ഞമ്മൾക്കിപ്പണ്ടാക്ക്യെക്കാ നമ്മട്ത്ത് എന്തെങ്കിലും വാണ്ടേ
ആഹ്
അപ്പ പിന്നെ തീരിംണ്ടാവൂല ന്നാ ശെരിട്ടോ ഞാൻ പിന്നെ വിൾ
ആഹ് ആഹ് അയ്കോ